കേക്കാവോ ഹലോ കേക്കാവോ
ആ കേൾക്കാം കേൾക്കാം പറഞ്ഞോ
ആഹ് സുഖമാണോ
ഓ സുഖം
എന്തുണ്ട് വിശേഷം
ആഹ ഹലോ ഹലോ
കേൾക്കാവോ
ഒരു മിനിറ്റ്
ആ ഓക്കെ
പറഞ്ഞോ പറഞ്ഞോ
കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ്‌ ആഹ്
ഇപ്പൊ എന്തോ ഏ എ എന്ത് കോഴ്സ് ചെയ്യ പ്പോ
ഞാൻ ഇപ്പോരു കമ്പ്യൂട്ടർ കോഴ്സിന് പോവാടി പക്ഷേ കഴിയാറായി ആറു മാസന്നാ പറഞ്ഞത് ഇപ്പൊ ഒരു വർഷവാറായി ഇതുവരെ എക്സാം ആയില്ല
ആറുമാസത്തെ കോഴ്സാണോ?
ഉം ആറു മാസത്തെ കൊഴ്സായിരുന്നു ഈ മാസാണെ എക്സാം പറഞ്ഞത് പക്ഷേ ഇതുവരെ ഒന്നും പറയുന്നില്ല അവര്
ആ ഇതെങ്ങനെ ഈ കോഴ്സ് ചെയ്താ പിന്നെന്ത് എന്ത് എന്തോ ജോലിക്കൊക്കായിട്ട് ഇത്പയോഗിക്കാൻ പറ്റൊ?
ആ അക്കൗണ്ടിങ്ങും ഡേറ്റ എൻട്രി ആണ് അതിൻ്റെ ബേസിക്കാര്യങ്ങളാണു ള്ളെ അത് വെച്ചിട്ട്.. ചെറിയ ചെറിയ ജോലിക്കെന്തെങ്കിലും നോക്കാം അല്ലെങ്കിൽ ഡീപ്പായിട്ട് പഠിക്കണം.
ആഓക്കേ.
ഉം
അക്കൗണ്ടിങ്ങനെണ്ട് ഡേറ്റ സെൻഡ്രിയും ജേണലും ലെഡ്ജറും അതേപോലെ.
ആ അതും പിന്നെ ട്ടാലിയും. ജി എസ് ടിയും ജി ആഹ് ജി എസ് ടിയും ട്ടാലിയും കൊർ ച്ചേ ഉള്ളൂ അല്ലേ ട്ടാലിയായ ജി എസ് ടിയും വാറ്റും.
ആ ഓക്കെ.
ട്ടാലിയാ കൂടുവല്.
ഓ.
ഉംഹ്.
പിന്നെ ഇനി എന്ത് കോഴ്സ്.
ഇനി വേറൊക്കെ നോക്കുന്നുണ്ട്.
വേറെ.
ഉംഹ്‌ വേറെ നോക്കുന്നുണ്ടെ ടീ.
വേറെ ഏത്?
ന്റൊരു വേറെ ആം വേറെ ഏതൊക്കൊക്കെ നോക്കി മറ്റേ. ടേമ് ഇത്. ഡേറ്റ അനലറ്റിക്സും എച്ച് ആറും എല്ലാം നോക്കിയാര്ന്ന്.
ഇങ്ങനത്തെ ഫീൽഡ് നോക്കുവാണോ അക്കൗണ്ടിങ്ങ് ഫീൽഡ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണോ?
ഉംഹ്‌ അത് നോക്കുന്നുണ്ട്.
ആ സി എം ഐ യു എസ് എ യാ ചെയ്തോണ്ടിരുന്നേ. ഇപ്പനിക്ക് എക്സാം ആവുന്നതേള്ളൂ അപ്പൊ അത് നല്ല കോഴ്സാണ്. ഇങ്ങന അക്കൗണ്ടിങ്ങ് ഫീൽഡോക്കെ ക്കെയാണ് നോക്കുന്നെങ്കില് കമ്പനിയിലൊക്കായിട്ട് സി എം എ യു എസ് എ. അങ്ങനത്തെ അതൊക്കെ നല്ല്യാണ്. അതേപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനില് ഇപ്പം. പ്രൊഫഷണൽ കോഴ്സാ കൂടുതലും നോക്കുന്നെ. സി എം എയു സെ സി എം എ ഇന്ത്യ. എ സി സി എ, സി എ. അങ്ങൻത്തെ പോൽത്തെ ഇതൊക്കെ പഠിച്ചാ നല്ല ജോലി കിട്ടുന്ന കോഴ്സുകളാ. പ്രൊഫഷണൽ കോഴ്സായോണ്ട് അതിന്റേതായ പാടുണ്ട് പക്ഷെ ഇതൊ ഒക്കെ നല്ല കമ്പനിൽ ഉയർന്ന ജോലിയൊക്കെ കിട്ടാനായിട്ട്. ഈ കോഴ്സുകളൊക്കെ നല്ലത. അപ്പൊ അങ്ങൻത്തെയൊക്കെ നോക്കുന്ന ങ്ങനെ അക്കൗണ്ടി്ങ്ങ് ഫീൽഡോക്കെ ഇഷ്ട്ടോണെങ്കില് ഇതൊക്കെ നോക്ക. ക്കുന്നത് നല്ലതാ അതാമ്പോ. പക്ഷെ ഇപ്പം നമ്മളീ കോഴ്സൊക്കെ പഠിച്ചാ തന്നെ. ജി എസ് ടി യും ടാലി അതൊക്കെ അറിഞ്ഞും കൂടി ഇരിക്കണം. കാരണം നമ്മള് കമ്പനിയിൽ കേറുമ്പോ പ്രാക്ടിക്കൽ വിവരം വേണല്ലോ. അപ്പൊ നമ്മള് ഈ ഈ കോഴ്സുകളൊക്കെ പഠിച്ചാ തന്നെ ഈ. റ്റാലിയും ജി എസ് ടി ഒക്കെ ഒള്ളത് നല്ലത് തന്നെയാ.
ആഹ ആഹ്.
വേറെ ഇപ്പൊ കൊറെ പേര് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അങ്ങനെയൊക്കെ ആയിട്ടാ പോണത്.
ആഹ് ശരിയാ കേട്ടിട്ടുണ്ട് ലോജിസ്റ്റിക്സ്.
ആഹ് ലോജിസ്റ്റിക്സ് അത് തന്നെ. ഇപ്പം കൊറ പിള്ളേര് കൊച്ച്. അവിടെ ഇവിടെ ആയിട്ടൊക്കെ ആയിട്ട് ലോജിസ്റ്റിക്സും.
എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവള് നേഴ്സിംഗിന് പോയായിരുന്നു ഡിഗ്രി കഴിഞ്ഞിട്ട്.
ആഹ്
എന്നിട്ട് ഇപ്പം ആഹ് അവക്ക് നടുവേദനൊക്ക ആയിട്ട് വന്നിട്ട് വയ്യ ഇപ്പം അവിടെ നഴ്സിങ്ങിനൊക്കെ ഭയങ്കര ജോലിയല്ലേ നിക്ക്‌ കൊറേ നേരം നി ക്ക്‌ ഒക്കെ ചെയ്യേണ്ടെ ഹോസ്പിറ്റല്ഡ്യൂട്ടി വരുമ്പം
ആതന്നെ
അപ്പം അവളിങ്ങനെ വന്നപ്പോഴത്തേക്ക് അവളെ നടുവിന് എന്തോ ഉം വളവ് അങ്ങനത്തെ എന്തോ സംഭവം അപ്പം ആഹ് അവക്ക് ആഹ് ഈ അവളിപ്പ പറയുന്നത് അത് നിർത്തിയിട്ട് വേറെ എന്തേലും കോഴ്സ് നോക്കാന്ന്
അല്ലെ ഈ നേഴ്സിങ്ങിന് മിക്ക്‌ഉള്ളോരും പുറത്തോട്ടാ പോണത് അപ്പൊ അതിന്റേതായ പ്രശ് നങ്ങൾ എന്തായാലും വരും പെട്ടെന്ന് പുറത്തോട്ടൊക്കെ മാറുമ്പോ
സത്യം ഉം വരും ഇവക്കണെങ്കി ഫുൾ ഹെൽത്ത് ഇഷ്യൂസ ഫുഡിലും ജി ഉണ്ട് അല്ലാതെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല നടുവേദനഒണ്ട്
ഫുഡ് ആ ഫുഡ് അലർജി വലിയ പ്രശ്ന കാരണം നമ്മളിപ്പം ഞാനിപ്പോ നിക്കുമ്പോ ഹോസ്റ്റലിൽ നിക്കുമ്പോ അവിടുത്തെ ഫുഡും കാര്യങ്ങളും പ്രശ്നമാവാറുണ്ട് അപ്പൊ അ തിന്നും വെള്ളത്തിന്നും നമ്മള് മറ്റേ കിണർ വെള്ളം അല്ലല്ലോ കൂടി ക്കുന്നത്
ഓഹ്
അല്ലാതുള്ള മറ്റേ വെള്ളല്ലേ കുടിക്കുന്നെ അപ്പൊ അതിനകത്തുന്നൊക്കെ ഫുഡ് അലർജിം, പോയ്സൺസ് ഒക്കെ വരാൻ കൂടുതല
ഇവിടെ ഇപ്പം ഇവളിപ്പോ അതിന് പോണില്ല അപ്പം അവളും കൂടെ ഉണ്ടെങ്കി എന്തെങ്കിലും പക്ഷെ അവള് ഒരു ലോജിക് സിക്സ് എന്നും പറഞ്ഞ് നിക്കുവാ
ലോജിസ്റ്റിക്സ് നല്ലതാണ് പക്ഷെ നല് എല്ലാ ജോലിയും നല്ല പഠി ക്ക്‌ന്നെ നല്ലത് തന്നെ
ആണ് പക്ഷെ കൊറെ പേര് എടുക്കുന്നു ഉണ്ട് പിന്നെ അതുപോലെ
സ്റ്റാർട്ടിങ് സാലറി ഒക്കെ ഭയങ്കര കുറവാണ്
ഇതന്നെ ഇപ്പൊ അതേപോലെ ഇപ്പൊ കൊറ പേര് ലോജിസ്റ്റിക്സ് ആയി ട്ട് പോന്നുണ്ട് അപ്പൊ തന്നെ കോമ്പറ്റീഷൻ കൂടും
അതാ ഞാൻ എന്റെ ചേട്ടന്റെ എടുത്ത് പറഞ്ഞപ്പോ ചേട്ടനും പറഞ്ഞാരുന്നു ഇങ്ങനെ ഈ ആദ്യഓക്കെ ആരുന്നെങ്കി ഇതിന് വലിയ ആൾക്കാരൊന്നും ഇല്ലാരുന്നു ഇപ്പൊ ഇപ്പൊ കൊറേ ആൾക്കാര് വരുമ്പോഴത്തേക്ക് അത്രേം ജോലിയും ഉം വേക്കൻസീസും വരുന്നുണ്ട് അതിനനുസരിച്ച് സാലറിയും കുറയും കൂടുതൽ ഇങ്ങനെ വരുന്നോണ്ട്
അത
ഉം അതുകൊണ്ട് എന്തരായാലും നോക്കി എടുക്കണം
അതെ ഇപ്പം കു ഇപ്പൊ ഈ വട്ടം എന്റെ കൂടഒള്ള കുറെ പേര് ലോജിസ്റ്റിക്സ് പോയി അതിനത്ത് കൊറേ ഇപ്പം കൊറച്ചു പേരിപ്പൊ ജോലിക്ക് കേറി ഇങ്ങനെ പ്ലേസ്മെന്റ് അങ്ങനേക്കേട്ട് പല സ്ഥലങ്ങളിലായിട്ട് ജോലിക്ക് കേറീട്ടുണ്ട് അപ്പൊ അവരും പറയുന്ന ഇത് തന്നെ ഇപ്പൊ തന്നാ ലോജിസ്റ്റിക്സിന്റെ ആഹ് കൂടുതല് പേര് അതിലോട്ടാ പോണത് ചാൻസ് വേക്കൻസികളൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ പേര് പോവുമ്പോ അത് കൊറ നമുക്ക് കിട്ടാനുള്ള ചാൻസും കൊറവാ
അതൂഅല്ല പുറത്തോട്ടൊക്കെ ആണെങ്കി ഓക്കെയാണ് ലോജിസ്സിക്സ്
ആഹ് തെ പുറത്തോട്ട് ആതെ പുറത്തോട്ട് പോകാണെങ്കിൽ അതോ
ഉം അപ്പൊ ഇന്റർനാഷണൽ പ്രൂവ്ഡാ യിട്ടുള്ള സർട്ടിഫിക്കേഷനൊക്കെ വേണം
വാ അതെ പിന്നല്ലങ്കി ങ്ങനെ പ്രൊഫഷണൽ കോഴ്സെടുത്ത് പോണോരുംണ്ട് ദ് അത് ഇതേപോലത്തൊള്ളത്
ആ ഞാൻ വിചാരിക്ക്ന്ന് ആരും കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും കോഴ്സ് എടുക്കുംന്ന്
കേട്ടിട്ടില്ലാത്ത കോഴ്സ് എടുക്കുന്നത് നല്ലതാണ് പക്ഷെ അന്വേഷിച്ചിട്ട് മാത്രം നമ്മളിപ്പം ആ എന്തുവാ ചെന്ന് കേറി എടുത്തിട്ട് അവിടെ ചെന്നിട്ടെങ്ങനാന്നൊന്നും അറിയത്തില്ലല്ലോ ഇതിന് വാല്യൂ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പ നമ്മള് ന്ത് വല്യ ജോലിക്കാണെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ആവശ്യാ
ആഹ്
അപ്പം നല്ല വാല്യൂ ള്ള സർട്ടിഫിക്കറ്റു ള്ളതാണ് പഠിക്കുന്നെങ്കി അതിൻന്റേതായ വാല്യൂ നമുക്ക് കാണാ അതേപോലെ നമ്മൾ പഠിച്ചാൽ മാത്രമല്ല പ്രാക്ടിക്കൽ നോളജും കൂടി വേണം
ഉം
അപ്പം ന്നോ എടുക്കുമ്പോ നോക്കി എടുക്കുന്നതാ നല്ലത് അന്വോഷിച്ചിട്ട് ഇപ്പൊ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസെ യ്യാനായിട്ട് അല്ലാതെക്കെ കൊറേ പേരു ണ്ടല്ലോ
അതാ ഓരോ ഇൻസ്റ്റേക്കെ ഇങ്ങോട്ട് തുറ ക്കുമ്പോത്തേക്കും തൊടങ്ങും ജോലിട്ടി ത്ര ശമ്പളം
അതെ പല ജോലി അല്ല പല കോഴ്സ്
ആഹ് സത്യം അതിന്റെടീല് കമൻസാ ണ് കോമഡി
ഇരുവത്തൊന്നാം വയസ്സില് ജോലി സെറ്റ് രത് രണ്ടാം വയസ്സിൽജോലി സെറ്റ് അങ്ങനാ അങ്ങനെ പരസ്യത്തിനായിട്ടെന്നെ കൊറേ തൊണ്ട് കോഴ്സോളുണ്ട് ഇപ്പൊ പിന്നെ കേക്കാത്ത പല കോഴ്സുകളളുഇപ്പം കേട്ടോടങ്ങീട്ടുണ്ട് ൻക്കൊന്നും മുന്നേ അറിഞ്ഞൂടാത്ത പല കോഴ്സുകളും ഇപ്പം അരുന്നുണ്ട്
ഉം
നമ്മുക്കല്ലാതെ മുന്നേ നഴ്സിങ് അത് അങ്ങനെ ക്കറിയത്തൊള്ളായ്രുന്നു പക്ഷെ കറിയത്തൊള്ളൂ ഇപ്പ പ്പ പല കോഴ്സുകളുണ്ട് അതേപോലെ ഡിജിറ്റലായി ട്ടുള്ളതിന്റെ ആക്കെ ഇമ്പോർട്ടൻസും കൂടി വരുന്നുണ്ട് ഏ യയ് പോലുള്ളത് അതൊക്കെ പഠിച്ചാ നല്ലതായിരിക്കും ഏ യ യിനെ പറ്റിയും അങ്ങനെയുള്ളതിനെൊക്കെ പറ്റി ങ്ങനേളളവനൊക്കെ പറ്റിപഠിച്ചാൽ കൊറച്ചൂടി നല്ലായ്രിക്കും കാരണ പ്പോ ഏ ഐയൊക്കാ വളർന്നു വരുന്നത്
ഉം ഉം
ഞി അങ്ങോട്ട് പോകുമ്പോ റോബോട്ടും കാര്യങ്ങളൊക്കെ ആവും
നോക്കണം ഏതെങ്കിലും നല്ലത്
ന്തായാലും ഏത് കോഴ്സെ ടുക്കുമ്പോഴായലും നോക്കി എടുത്താ മതി
ഉം ഉം
അതേപോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനും നോക്കണം നല്ല സ്ഥലത്ത് പോയി പഠിച്ചിട്ടേ കാര്യഉള്ളൂ
ഉം
ഉം എന്നാലും അവിടെന്ന് പ്ലേസ്മെന്റും വേറെ കാര്യങ്ങളും.. അങ്ങനെയൊക്കെ കിട്ടത്തൊള്ളുത് ആഹ് അല്ല തിരക്കായിരുന്നു എവിയെക്കുണ്ടന്ന് തിരക്കായിരുന്നു അങ്ങനെയൊക്കെ തിരക്ക ക്ക്‌യൊക്കെ നോക്കി
ആഹ് ഞാൻ തെരക്കിട്ടൊക്ക ഉണ്ട്
ആഹ് ഓക്കെ
നല്ലത് രണ്ടുന്നോണം ഒക്കെ കണ്ടായിരെന്ന് എന്നാലും ഒന്നൂടെ മഒന്ന് വിളിച്ചൊക്കെ ചോയ്ച്ചിട്ടെ
ആഹ് ഓക്കെ ഇതേ ഫീൽ ഹ് ഈ ഫീൽഡ്ന്നെ പഠിച്ച ഫീൽഡ് തന്നെ പോണോ അതോ വേറെ ഫീൽഡിന്നുള്ളത് നോക്കാനാണോ
അക്കൗണ്ടിങ്ങി നെറ്റേറായിട്ടിയ്യുണ്ട്ലോ അപ്പൊ ആ രണ്ട് ഫീൽഡില് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വെറുതെ പഠിച്ച ച്ചണക്കായി പോവുണ്ടി
ആഹ് ശരിയാ വെറുതെ സർട്ടിഫിക്കറ്റ് കൈ വച്ചിട്ടും കാര്യല്ല ഓരോന്നിറ്റ്
അതാ ഇപ്പം ഏഹ് ഈ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ പഠിച്ച ഫീൽഡ് മ് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്കാണ് നമ്മൾ ഇനിയും മുന്നോട്ട് തുടർന്ന് പഠിക്കുന്നതെങ്കിൽ മ്മച് ഏഹ് ഇന്റർവ്യൂസിനക്ക ചെലുപോത്തെക്കി ഒരു സർട്ടിഫിക്കറ്റി വാല്യു ആണോല്ലോ
ആഹ് അതെക്കാണ് അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും അങ്ങനെ നോക്കി ചെയ്യാ കോയ്സ് എടുക്കുമ്പോ എന്നോട് പറയ്യ് എന്തേലും ആരോടെങ്കിലും തിരക്കണെങ്കില് ഞാനും തിരക്കാം കോഴ്സിനെ പറ്റിയൊക്കെ
ഉം ഓക്കേ ഓക്കെ
അഹ് ഓക്കെ ശരി എന്നാ
അഹ് ഓക്കെ ശരി ശരി